ണ്ടോ
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് ചായ കുടിച്ചു.
ആഹ് സുഖാണ് ഇവിടെ സുഖ അവിടെ എന്താ വിവരം.
ഇവിടെ സുഖയിരിക്കുന്നു.
ഉം
ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ച്
ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയെ?
ഇന്നൊന്നും സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല.
ആഹ് ആഹ് വൈകുന്നേരം ചായക്ക് കടിയ ഉണ്ടാക്കില്ലേ
അങ്ങനൊന്നുല്ല അങ്ങനെയൊന്നുല്ല ചെ അങ്ങനെ അങ്ങനെ പഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തേലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. അങ്ങനെ പലഹാരത്തിനോട് അത്ര വലിയ താല്പര്യം ഇല്ല.
ഇല്ല അല്ലേ
ഉം വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല ഇല്ല അവിടെ എന്തേലും ഉണ്ടാക്കുവോ?
ഇവിടെ മോൻ അംഗനവാടി പോകുന്നുണ്ട് അപ്പൊ പോയിവരുമ്പോ അവന് എന്തെങ്കിലും ഒണ്ടാക്കും.
ആഹ്
കോഴിക്കോട്ടെ അടയാ ആഹ് കുഞ്ഞിക്കുട്ടിയാ കോഴിക്കോട്ട ട്ടാ അട അങ്ങനെ എന്തേലും
ഉം ഹ് ഞങ്ങൾ അങ്ങനെ കാലത്ത് അട ഉണ്ടാക്കി വെച്ച് കൂടുതൽ ഉണ്ടെങ്കില് അത് എടുത്തക്കും എന്നിട്ട് വൈകുന്നേരം ചായക്ക് കഴിക്കും പിന്നെ അത് പോലെ നമ്മ ദോശ ഉണ്ടാക്കുമ്പോ മസ നെയ് റോസ്റ്റ് പോലെ വൈകുന്നേരം ഉണ്ടാക്കിട്ക്കും
ആഹ് ആഹ്
അങ്ങനെ ചെയ്യും
ആഹ് ഫുഡൊക്കെ മെയിൻ ആയിട്ട് എന്താ ഉണ്ടാക്കാറ് എല്ലാം ഉണ്ടാക്കലുണ്ടോ?
ആഹ് എല്ലാം ഉണ്ടാക്കും
ഉം ഉം
ഉം ജോബ്ണ്ടാ? ആഹ് ഗവണ്മെന്റ് ജോബ് ഉം ആഹ് നോൺവെജ് ഉണ്ടാക്കും. ആഹ് ഉം
പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെ ആഹ് എല്ലാം ഉണ്ടാക്കും.
ഉം
ആഹ് ഡെയിലി വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കും സ്പിന്നെ സ്‌പെ
ത്
അല്ല ഹസ്ബൻഡിന്റെ അല്ല ആഹ് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ആഹ്
ഉണ്ട്ല്ലേ ഉം
ആഹ് അപ്പൊ മമ്മി ഉണ്ടാക്കിക്കോളും പിന്നെ ഞാനും കൂടും
ആഹ്
ഉം കാലാവസ്ഥ ഒക്കെ എങ്ങനെയണ്ട് കൃഷി ആഹ് ഉണ്ട് നെൽകൃഷിയുണ്ട് വാഴയുണ്ട്
ആഹ്
ഉം
കാലാവസ്ഥ ഇന്ന് ഇന്ന് മഴ കൊറവ്ണ്ട് ഇന്ന് കൊറച്ച് വെയില്ണ്ട് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു
ആഹ് ഇന്ന് ഇവിടേക്കു അതെ പെയ്യുമ്പോ നല്ല മഴ പെയ്യും. പിന്നെ ഒരു വെയില് തെളിയും പിന്നെ വീണ്ടും മഴ പെയ്യും.
ല്ല മഴായിരുന്നു. അത് കാരണം ക്ലാസ്സൊക്കെ ഇല്ലാണ്ടാക്കി ശനിയാഴ്ച
അതെ ല്ലേ.
ഉം ഇന്നിപ്പോ ഇന്നലേം ഇന്നായിട്ട് കൊറച്ച് കൊറവുണ്ട്
ആഹ് ആഹ്
ഏതായാലും തിരി അലക്ക്യതൊക്കെ ഒണങ്ങി കിട്ടാനും ഒക്കെ ഒരു സുഖ ഇതായി
അതെ അത് മഴക്കാലത്ത് അതൊരു പണിയാണ്. തുണി ഒണക്കലും വിരിച്ചിടലൊക്കെ
ഓഹ് ആ മക്കളെ യൂണിഫോമ് ഒക്കെ ഇവിടെ മൂന്നാള് പോക്ണ്ടേ അവര് യൂണിഫോമ് ഒക്കെ ഒണങ്ങി കിട്ടാനാ പണി
ആഹ്
ഉം അത് ന്നിട്ട് ക ഇങ്ങനെ ഒണക്കി ക്കീട്ട് മിഷീനിൽ ഉണക്കീട്ട് കെടുക്കുമ്പോ നമ്മള് ഫാന് ഇടൊല്ലോ. അപ്പൊ കസാരയില് അവിടെ ങ്ങനെ വിരിച്ചുടും. അപ്പൊ നേരും വേൾക്കും പോകുമ്പോത്തിനും. ഒണങ്ങി പോലെ അയിണ്ടാവും അങ്ങനെ ചെയ്തു
ആഹ് ആഹ് പിന്നെ ഒന്ന് അയൺ കൂടെ ചെയ്താ
ആഹ് അപ്പൊ ശരിയാ ഉം.
ഞാനിവിടെ വീടിന്റെ അകത്ത് ഒരു റൂമില് അഴ കെട്ടിയേക്കുവാ
ആഹ്
മഴക്കാലത്ത്. പൊറത്ത് വിരിച്ചിടാൻ അധികം സ്ഥലവില്ല
ആഹ്
അതോണ്ട്. പിന്നെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അതിന്റെ അടീല് കു ച്ച് പെരിച്ചിടും
ആഹ് എല്ല ആരൊക്കെ ഉണ്ട് വീട്ടില് എല്ലാരുണ്ടാ
ആഹ് എല്ലാരും ഉണ്ട്
ഉം
മോനുണ്ട് ഹസ്ബൻഡ്, ഞാന് പിന്നെ ഹസ്ബൻഡിന്റെ പേരൻറ്സ്.
ഉം
എല്ലാരു ഉണ്ട് മോന് അംഗനവാടി പോന്നുണ്ട്
അങ്ങനെ കൊ വണ്ടി വരോ അതോ കൊണ്ടാക്കി കൊടുക്കുവോ
നടക്കാനുള്ള ദൂരള്ളൂ. ഇവിടെന്ന് അഞ്ച് പത്തു മിനുട്ട് പോവാനുള്ള ദൂരമെള്ളൂ അപ്പം എന്നെ രാവിലെ കൊണ്ടാ ആക്കണം പത്ത് മണിയൊക്കെ ആവുമ്പോ കൊണ്ടാക്കണം തിരിച്ച് മൂന്ന് മണിയൊക്കെ ആവുമ്പോ കൂട്ടാനും പോണം. ആഹ് അഞ്ചു പത്ത് മിനിറ്റ് നട
കളി
ആഹ് ഞാൻ തന്നെ പോകും
ആഹ്
പോവും. തിരിച്ച് കൂട്ടാനും പോകും. പിന്നെ ഹസ്ബൻഡ് വീടെ ഉള്ളപ്പോ കൊണ്ട് വിടും. കൊണ്ടുവരും ഒക്കെ ചെയ്തോളൂ.
അ പുറത്താണോ ഇവിടെ നാട്ടിലുണ്ടാ
നാട്ടിലുണ്ട്
ഉം
അതെ. തന്നെയാ.
ആഹ്
പിന്നെ മക്കള് തന്നിരുന്നാ പഠിച്ചോളുവോ
ആഹ് അപ്പൊ അങ്ങനൊന്നുല്ല മറ്റെ ട്യൂഷനിക്ക് പോണ്ട്
ആഹ് ആഹ്
ഇവിടിരുന്ന പഠിക്കൊന്നില്ല പറഞ്ഞാലൊന്നും കേൾക്കൊന്നില്ല ചിലപ്പോ അപ്പൊ പിന്നെ അവര് ഇഷ്ട പിന്നെ ട്യൂഷനിക്ക് പോകുമ്പോ പിന്നെ അവിടെന്ന് ടീച്ചർമാര് അവര് പേടിച്ചിട്ട് പഠിക്കുല്ലോ
ആം ഹ
അപ്പൊ കിടന്ന് ഒറങ്ങിണ്ടാവും
ആഹ് അതെ
ഉം
ഉം മോനാതെ ഇവിടെ പഠിക്കാനൊന്നുല്ല എന്നാലും വന്ന കഴിഞ്ഞാ പിന്നെ വെള്ളത്തില് ചെളില്
ഉം
മഴയായോണ്ട് പിന്നെ പറയെം വേണ്ട
ആഹ് മുറ്റത്ത് വെള്ളംക്കെ നിക്കുവോ
മഴ പെയ്യുമ്പോക്കെ വെള്ളം ഉണ്ടാവും
ആഹ്
അപ്പൊ അന്നേരം ആ മഴ പെയ്യ മഴയത്ത് കളിക്കാനും
ഉം
ചെളീം
പി പിന്നെ പനി പനിയ എടക്കിടക്കു പനിക്കണേ.
ആഹ് അത് കൊണ്ടു വിടാൻ വേണ്ടി മഴയൊക്കെ ച കൊണ്ട് വിടുമ്പോ കൊണ്ടുവരാനൊക്കെ പോകുമ്പോ മഴയുണ്ടെങ്കിൽ കൊടയൊന്നും ചൂടില്ല കൊട കൊട ചൂടിയാലും
റെയിൻ കോ അന്നിട് കൊണ്ടയികോളാൻ പറയും കോട്ട് കൊടെക്ക് ബാഗില് വച്ചി ട്ട് മഴൊന്നും പെയ്യുല്ല കൊുപോകന്ന് വേണ്ടന്ന് അന്ന് പറഞ്ഞ അന്ന് നല്ല മഴ കൊണ്ടിട്ടാ വരിക
ആഹ് അതെ
ഉം
കൊട സൈഡിലേക്ക് മാറ്റി പിടിച്ചാ നടക്ക
ആ അതന്നെ
പിന്നെ കുട അവിടെ ഇട്ടിട്ട് ഓടലൊക്കെ തന്നെയാണ് കളി
ഇപ്പ എന്നിട്ടെല്ലാർക്കും പനിച് പനിയൊക്കെ എല്ലാർകും മാറി വന്നിട്ടുള്ളൂ ഇനിയിപ്പോ ഇന്നിപ്പോ ഒരു ക്യാമ്പ് ഒണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് നേരം വഴകുംന്ന് പറഞ്ഞിട്ടണ്ട് ഞാൻ സമയത്തേക്ക് മഴ പെയ്യാണ്ടിരുന്നാൽ മതി
അതെ
ഉം
ഉം
വീട്ടില് പച്ചക്കറി പച്ചക്കറിയക്കാ ഇതൊക്കെ ഇണ്ടാ വിത്ത് അങ്ങനെ
ആഹ പച്ചക്കറി പപ്പ ചെയ്യുന്നുണ്ട് പപ്പ വയലില് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറികള് എല്ലാം ഉണ്ടായിരുന്നു. ഒരുവിധം ഉ ക്യാബേജ്, തക്കാളി, പച്ചമുളക്, ആഹ് പഴുത് ആ കടെലേക്കും കൊടുക്കും വീട്ടാവശ്യത്തിനും എടുക്കും. പിന്നെ ക്യാബേജ്, വഴുതനങ്ങ, ഉണ്ടായിരുന്നു.
ആഹ്
പിന്നെ വാഴക്ക കറി ഉണ്ടായിരുന്നു വാഴക്ക ലേ എത്ത
ആഹ് ആഹങ ആഹ്
അതുണ്ട് വാഴകൃഷി ഉം പിന്നെ ഇപ്പം നെല്ലിന്റെ സീസൺ ആയിട്ട്
വാഴ വാഴകളൊക്കെണ്ട് പിന്നെ പപ്പായണ്ട്, പിന്നെ ചിരക്ക, മത്തങ്ങ. അതൊക്കെണ്ട് അതിന് ഞമ്മക്ക് വീട്ടിലക്ക് ആവശ്യത്തിന്ണ്ട് കടയിൽക്കൊന്നും കൊടുക്കാനൊന്നും ഉണ്ടാവുല്ല.
ആഹ് ആഹ് ആഹ് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ അങ്ങനെയില്ല കഴിഞ്ഞ പ്രാവശ്യം ചെയ്യതപ്പോ കുറച്ച് അധികം ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഇത്ന്ന് എന്ന് പറഞ്ഞാലേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പ പിന്നെല്ലേ ഈ മുള്ള പന്നില്ലേ ആ മുള്ള് ഇങ്ങനെ ഇതാക്കണ സാധനം അത് വന്നിട്ട് അതൊ കളയും
അതേല്ലേ
ഈ പപ്പായയുടെ ഇത് തണ്ടൊക്കെ വെട്ടി പപ്പ പ തണ്ട് വെട്ടിയിടുക അതിന്റെ കടക്ക്
മുള്ളൻപന്നിയോ
ഇപ്പൊ ഞാൻ വന്നിട്ട് ബക്കറ്റ് ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് ബക്കറ്റിന്റെ ചുറ്റു ഭാഗം ചകിരില്ലേ നമ്മള ത് നാളികരത്തിന്റെ അത് ചുറ്റുഭാഗം വെച്ച് കൊടുത്തു അറിയാത്തതായിട്ട് വെച്ചക്കണ് അപ്പൊ പിന്നെ അതമ്മില് കായം ഉണ്ടാവണ്ട്
അതെല്ലെ ഇവിടെ പന്നീന്റെ ശ ശല്യണ്ട് പന്നി വന്നിട്ട് ഉം മണ്ണൊക്കെ കുത്തിയിടും
ആഹ് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് പക്ഷെ പിന്നെ പിന്നേ അങ്ങനെയങ് പോയി ഇപ്പ ഇപ്പ കാണാറില്ല
ഉം കഴിഞ്ഞ പ്രാവശ്യം കപ്പ കൃഷി ചെയ്തായിരുന്നു അന്നേരം ഇതേപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു ഈ പന്നിയൊക്കെ വരുവായിരുന്നു
ആഹ് ആഹ് ഇത്ണ്ടാ ഫ്രൂട്ട്സ് ഇണ്ടാ റബൂട്ടാനൊക്കെ ഉണ്ടാ
ഇല്ല റംബൂട്ടൻന്നുല്ല ഇവിടെ റംബൂ ട്ടാൻ അതികം കാണുന്നില്ല ഒന്ന് രണ്ട് സ്ഥലത്ത്ണ്ടെന്നല്ലാതെ കോമൺണായിട്ട് അങ്ങനെയല്ല ഇപ്പ അവിടെ അ
ഇല്ലല്ലേ ആഹ്
പിന്നെ
അവക്കാടടെ തൈ തൈ വേടിച്ച് വെച്ചതാ അതോ കുരു പാകിയതോ
ഏഹ് കുരു നട്ടതാ കുരു പാകിയതാ
അതെ ആഹ് അപ്പണ്ടാവുംല്ലേ
ആഹ് അപ്പൊ കോമൺണായിട്ട് ഉണ്ടാവലുണ്ട് പിന്നെ ഇപ്പോ ച കേട് ഈ മഴക്കാലത്തല്ല ചക്ക മാങ്ങ ഓ കയിച്ചോ
ആഹ്
അതിന് ആഹ് ചക്കണ്ട് ചക്ക, മാങ്ങണ്ട്, ചക്ക, ഫ്രൂട്ട്സ് പേരക്ക.
ആഹ് അത് ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പ ച ക്ക ചക്കപ്പ ഇണ്ട നല്ല കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായി അതിലൊന്നും ചോള ഇല്ലാണ്ട് ക അതിൽ ഉള്ളിലൊന്നും കയമ്പൊന്നും ഇല്ലാണ്ട്ള്ളതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായേല് നല്ല കയമ്പ്ണ്ട്
ആഹ് ആഹ്
ഉം
ആഹ് ഇവടെ ഇപ്പം കൊറെ ഉണ്ടായിരുന്നു മരമൊക്കെ വെട്ടിയപ്പോ എല്ലാം പോയി
ഉം
ഉം
എങ്ങനെ മോൻക്ക് കുസൃതിയൊക്കെ ഉണ്ടാ
ഓഹ് നല്ലോണംണ്ട് അവരെ നോക്കാൻ തന്നെ ഒരാള് വേണം
ആഹ് പിന്നെ അവരെ പ്രായം ഇപ്പം അതല്ലേ അവരെ പ്രായം അതാണല്ലോ നോ നമ്മക്ക് നോക്കി നിക്കേണ്ട പ്രായാണല്ലോ
ആ ഹ ഇത് റോഡ് സൈഡി തന്നെ ആയോണ്ട് നേരെ റോട്ടിലേക്ക്
ആഹ് ഗേറ്റ് ഒന്നുല്ല
ഇല്ല കാണും കാണും കാണും
ഉം
ഇന്ന് വെള്ളത്തിൽ കളിയാണ് മെയിൻ എവടെ വെള്ളം കണ്ടാലും നേരെ കളിക്കാണ്
അകത്ത് ഡോറെപ്പഴും അടച്ചോ അല്ലെങ്കി മക്കളെ എറങ്ങിപ്പോണ നമ്മ കാണണ് ഇപ്പൊ കണ്ടില്ലേ ന്യൂസിലൊക്കെ കണ്ടില്ലേ ഒരു കുട്ടി റോട്ടിലക്കെ വന്നിരുന്നിട്ട് പെ പെട്ടെന്ന്
ആഹ് അതെ അതെ
ഉം
മ്ഹ്
ബസ് റൂ റൂട്ടാണോ
ആഹ് ഒര് ബസ്സൊണ്ട്. കെ എസ് ആർ ടി സി ഒരെണ്ണോണ്ട് എപ്പളൂല്ല ആഹ് ബ ബസ്സൊണ്ട് ഒരു ബസ്സേ ഉള്ളു കെ എസ് ആർ ടി സി അത് രാവിലെ ഉച്ച ക്ക് വൈകുന്നേരം അങ്ങനെ മൂന്നാല് ട്രിപ്പുണ്ട്.
ആഹ്
ഉം
ഉം
പിന്നെ വേറെ എന്തെല്ലാം
പിന്നെ ന്താണ് ഉം ഇന്ന് ഇന്ന് ഇന്ന് ഫുഡ് ഫുഡിന്റെ പണികളൊക്കെ കഴിഞ്ഞാ
ആഹ് അത് രാ രാവിലെ ഇല്ല രാവിലെ ഉണ്ടാക്കുന്ന വൈകുന്നേരത്തേക്കും ഒണ്ടാവും
ആഹ് ഉണ്ടാവൂലേ
മ്ഹ് ഓക്കെ എന്നാ ശരി ആയിക്കോട്ടെ ബൈ
ഉം ബൈ